ഹലോ ആഹ ആഹ കേക്കുന്നുണ്ട് എന്താ പണി ചായുടിക്കെ കഴിഞ്ഞോ?
ചായ ചെലപ്പോ വൈകുന്നേരം കുടിച്ചാ കുടിച്ചോ അങ്ങനെ കുടിക്കണം നിർബന്ധം ഇല്ല
ആഹ് ശെരി അങ്ങനെ നിർബന്ധം ഇണ്ടാവുലല്ലേ
ഇല്ലല്ല മക്കൾക്ക് വേണെങ്കി കില് അവര് വല്ലും കുടിക്കണെ കാണുമ്പോ ചോദിച്ചാൽ മാത്രം കൊടുക്കും.
ആഹ് ആ് അല്ല നല്ലതല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കുന്നതും
പാല് എടു പാല് കൂടും അവരിക്ക് ഉ എനിക്കങ്ങനെ ദോഷായെ കാരണം കുടിക്കാത്തല്ലാട്ടെ ഞാൻ എനിക്ക് അങ്ങനെ താല്പര്യ ഇല്ലാതാ ഇഷ്ടക്കേടൊന്നുയില്ല കിട്ടിയാൽ കുടിക്കും. അങ്ങനെ അതിന് വേണ്ടി ടൈം കണ്ടെത്തി വെച്ച് കുടികൊന്നുയില്ല ഉമ്മാക്കൊക്കെ വെ ക്കും അപ്പ അയില് ബാക്കിണ്ടെ കുടിക്കും ബാക്കി ഇല്ലേൽ കുടിക്കില്ല. എനിക്ക് വേണ്ടി ഞാൻ വയ്ക്കില്ല
ആഹ് ശെരി അതിപ്പ നമ്മള് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കി ഭക്ഷണം ഉണ്ടാക്കും അല്ലെങ്കിൽ നമുക്ക് തിന്നിട്ടില്ലേലും വേണ്ടില്ല അറിയല്ലോ അതുപോലെ പണിയെടുക്കേണ്ട വിചാരിക്ക
ഉം പണിയോട് പണി എനിക്ക് ഞാനാണെങ്കിൽ ഭയങ്കര മടിചിയാണ്
അത് എല്ലാരും മടിചികളാണ് ആരാ മടിച്ചികൾ എല്ലാത്തത്. മൂന്നാളാ ആഹ പഠികാണോ മക്കള്?
ഒരാള് മാത്രേ പഠിക്കണളളു യു കെ ജി യിൽ
ഏയ് അഹ് ശെരി അപ്പൊ ചെറിയ മക്കളായിരിക്കുംല്ലെ?
ആഹ കുഞ്ഞികളാണ് അപ്പൊ ഉറക്കം ഇല്ല. തീറ്റയും ഇല്ല ഒന്നുല്ല
പറഞ്ഞിട്ടും കാര്യയില്ല അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കഴിയൂലല്ലോ ചെറിയ മക്കളായ തന്നെ നമക്ക് കഴൂലല്ലോ
ഉം പിന്നെ എന്താ ഇന്ന് അവിടെ എന്താ ഫുഡ്? ഉച്ചക്ക് എന്തായിരുന്നു?
ഇന്ന് ഉച്ചക്കിപ്പോ സദാ നമ്മള് സദാ ചോറും മത്തിക്കറീം അങ്ങനെ കയ്പ്പങ്ങ ഉപ്പേരി ആഹ് അതൊക്കൊയാരുന്നു.
ഇന്ന്പ്പം ഉം കൊഴുവല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് എയ് ബത്തല്ന്നൊക്കെ പറയുന്ന അതാണോ?
ആഹ് ആഹ് എന്ത്ട്ടാ വാങ്ങിക്ക്യാറിഞ്ഞൂട എനിക്കയിന്റെ കൊഴുവാന്നുള്ള പേര് മാത്രം അറിഞ്ഞൂടൂ
അയ്ശരി നമ്മളെവിടെക്കെ അങ്ങനെ പറയാറിള്ളത്
ഏഹ് വെറെന്താ സ്പെഷ്യലായിട്ടൊക്കെ ഇണ്ടാക്ക്വാ?
ഇപ്പൊ സത്യം പറഞ്ഞ ഇന്റെ വീട്ടിലാണ് അപ്പൊ ഒന്നും ഞാൻ ഇണ്ടാക്കാറില്ല
ക്കുമ്മണ്ടാ
അതെ അതെ ഇപ്പൊ ഉമ്മിം വീട്ടിലില്ല ഉമ്മ ഹജ്ജിന് പോയതേനു. പ്പൊ അനിയത്തി ഇണ്ടായ്നു. അങ്ങനെ ഇന്നു വന്നതാണ് അപ്പോ ഓള് ഇന്നെ കണ്ടപ്പോ ഓള് വെല്ലെ പോയി ഓള് കുറേ ദിവസായിട്ട് ഇവടെ തന്നേനു.
ഏഹ്
ആഹ് ഓഹ് ഇന്ന് ഇന്ന് ഫുള്ള് ഓളന്നെയാണ് ഇണ്ടാക്കിയത്. ഒക്കെ കഴിഞ്ഞേന് ശേഷാ ഞാൻ എത്തിയത് അയ്ന് അയ്നെന്താന്നറിയോ ഇവിടൊക്കെ നമ്മു ക്കൊന്നും ഒരു ഐഡിയ ഇണ്ടാവൂല്ല ഇങ്ങ് എവിടന്നാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താ എടുക്കണ്ട്യേന്നൊന്നും അറിയൂല്ലല്ലോ. ഇങ്ങളെവിടെ ഹസ്ബൻറിന്റെ വീട്ടിലന്നെ?
ആഹ്
അയ്ശരി.
പിന്നെ സ്പെഷ്യലായിട്ട് എന്താണ്ടാക്ക്വാ? സാധാരണ അല്ല കേക്കാ ബ്രൗണി അങ്ങനത്തെ സാധങ്ങളൊക്കെയില്ലെ.
അങ്ങൻത്തൊന്നും ഞാൻ ഇണ്ട ഞാൻ ഇണ്ടാക്കിരുന്നു കൊറെ മുന്നെയൊക്കെ. ഈ കേക്കിണ്ടല്ലോ അന്നൊക്കെ ആഹ് കൊറോണ ടൈമിന്റെ അന്നാണല്ലോ ആ കേക്ക് ഇറങ്ങിയത്. അന്നങ്ങനെ ഇണ്ടാക്കി വെക്കലുണ്ടായിരുന്നു ഇപ്പ അതിന്റെ ആ ഇൻട്രസ്റ്റ് ഒ ക്കെ വിട്ടുപോയി ഹാഹാ ഇപ്പൊ അതൊന്നുണ്ടാക്കാറില്ല നിങ്ങളങ്ങനെ എന്തേ ണ്ടാക്കോ?
ഞാനും അങ്ങ എങ് എപ്പളൊന്നും ഇണ്ടാക്കില്ല എടക്ക് ഒരു തോന്നലിലങ്ങട് ഇണ്ടാക്കും ബ്രൗണീസെട ക്കെടക്ക് കൊറെ ഇണ്ടാക്കിയിരുന്നു പിള്ളേർക്ക് ഇഷ്ടാണ് ബ്രൗണി. അപ്പൊ അങ്ങനെണ്ടാക്കിരുന്നു ഇപ്പ അതും ഉണ്ടാക്കില്ല. അവര് ചോയിക്കിണ്ട്.
അയ്ശരി. മടിയാലേ. മടി സമ്മയ്ക്കൂലാന്നർഞ്ഞിലേ
ആഹ് പിന്നെ പല കാര്യങ്ങളും നമ്മ ചെയ്യാൻ നിർബന്ധിതരാവോലോ നമ്മട്ടി ക്കളെങ്ങി എല്ലാ പണീം നമ്മളന്നെ ചെയ്യണം. അതുകൊണ്ട് ചെയ്യുന്നൂന്ന് മാത്രം അതുകൊ
അറിയൂല പിന്നോല് കൊറച്ചൊന്ന് വലുതായ, ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേക്കാ.
ആഹ് പിന്നെ അവര് കൊറച്ചൊന്ന് വലുതായ പിന്നിം ഓക്കെ നമ്മക്കെങ്ങനെങ്കിലു ഒക്കെ അപ്പൊ പിന്നെ മടിയായിരിക്കൂട്ടൊ വേറെക്കാര്യം നമ്മള് വിചാരിച്ചും കുട്ട്യേൾ ചെറുതായിട്ടാണ്ന്നാ അതല്ല നമ്മളെ മടി കൊണ്ടാണ് അതൂണ്ട്. അങ്ങനെ. പിന്നെന്താ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യോ അങ്ങനെ എന്തേം ചെയ്യോ?
ഞാനാ ഇല്ല മെഹന്ദിടും.
ഏഹ് അയ്ശരി ഇട്ട് കൊടുക്കാറുണ്ടോ?
ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ പോവാറില്ലട്ടാ പിള്ളേരൊന്നിട്ട് പോവാൻ പറ്റില്ല.
ആഹ് ആഹ് അത് ശരി. പിന്നെ വീട്ടില് എ വെ നിങ്ങളത് എങ്ങനെ വല്യ ഫാമിലിയാണോ?
ആഹ് ഉം അങ്ങനെ ഞങ്ങടെ വീട്ടില് ഞങ്ങള് മാത്രേള്ളൂ ഫാമിലി ഇങ്ങനെ അപ്പറ ഇപ്പറം ഇക്കമാരൊക്കെ ഉണ്ട്
അയ് ശെരി നിങ്ങ തറവാട്ടിലാണോ
ആഹ് ഇല്ല തറവാട്ടില തന്നെ വേറെ വീട് പണുതേക്കണേ
എങ്ങനെ
ആ പറമ്പ തറവാട്ടു പറമ്പിൽ തന്നെയ വേറെ വീട് വച്ചതാണ്
ആഹ് ആഹ്ശരി ആ അപ്പ ഉമ്മക്കെ നിങ്ങടെ കൂടെ ആയക്കുംല്ലേ
ആഹ് ഇണ്ട്
ആഹ് ആഹ് ശരി പിന്നെന്തേയ് ഇക്കെ നാട്ടിലാണോ ഉം ഉം
പി പിന്നെ നല്ലതന്നെ ഇങ്ങനെ പോണ്
ഉം ഉം
ദെ പ്പ വിളിക്കണ് ഞാൻ സ്പെഷ്യൽ ഒന്നുല്ല ഏ പിന്നെ മീൻകറി ചോറും
ആഹ് ആഹ്
ഉ പിന്നെ എന്താ പയറുപ്പേരി
ഉം ഉം കൃഷി ചെയ്യലുണ്ടോ നിങ്ങള് വീട്ടില്
കൃഷി അങ്ങനും ചെയ്ല്ല അദ്യക്കെ ഞാൻ ടെറസിന്റെ മുകളിൽ ചെരിപ്പ് ഇട്ടിട്ട് പോ ടറസിന്റെ മോള്ള് ഉടക്കുമ ശരിപ്പിക്ക ആഹ് വഴുതനങ്ങ പച്ചമുളക്
ഉ ഉം ഉണ്ടാവാറുണ്ടായിരുന്നു എന്നിട്ട്
ആഹ് ഉണ്ടാവും
ആഹ് അയ് ശരി
ആഹ് ആഹ് പിന്നെ അവിടെ ചെയ്യാറുണ്ടാ
ഉ ഇല്ല ഞാൻ ചെയ്ത ഒന്നും ഉണ്ടാവാറില്ല ഞൻ എനിക്ക് ചെയ്യാനും വലിയ ഇന്റ്രസ്റ്റ് ഇല്ല അ ചെയ്താല ഒന്നും ഉണ്ടാവാറുമില്ല അപ്പൊ പിന്നെ ഞാനയിന് നിക്കാറില്ല എന്റെ ഉപ്പയൊക്കെ ചെയ്യും
എൻന്റെ വീട്ടിലോണ്ട് ഇക്ക ഇക്കക്ക് ഇഷ്ടമാണ് ഇക്കക്ക കുറെ ഫ്രൂട്ട്സിന്റെ റങ്ങി ഉപ്പ നോക്കും അല്ലാത്ത്മ ഇപ്പത മൂന്ന് റമ്പുട്ടം ഫുള്ള് കായ്ച്ചിക്കുണ്ട് പിന്നെ അബിയു അബിയു ഉണ്ട് അബിയു ഫുള്ള് കായ്ക്കും പിന്നെ അവ കേടോ മാവ് ഏ കൊറെ സ്ഥലംന്നുമില്ലാട്ടാ ഉള്ള സ്ഥലത്തണീ പറയണ
ആയ് ശരി എല്ലാ കൃഷിയും ചെയ്തിട്ടുണ്ടാവൂല്ലേ
അല്ല ഇല്ല ഫ്രൂട്ട്സിന്റെ സീതപ്പഴം ആഹ് അങ്ങനത്തെ സാനങ്ങള് മാത്രം
അയ് ശരി ഫ്രൂട്സിനോട ആരിക്കും താല്പര്യംല്ലേ
ആ നമ്മടെ വീട്ടിൽ തന്ന് പൊട്ടിച്ച് തിന്നന്ന് പറയുമ്പോ ഒരു രസ
അതാണ് അതാവ്പ പിന്നെ മറ്റത് നമ്മള് കടയിൽന്ന് വാങ്ങണല് ഫുള്ള് മായം ചേർത്തതും കീടനാശിനി ചേർത്തതും ഇതാവകുമ്പോം വിശാംശം ഇല്ലാത്തത് കഴിക്കാലോ
ആഹ് ഇവിടെ സീതപ്പഴം ഒക്കെ ഉണ്ട് ഞാനിപ്പോ അതി നോക്കിയ പൊട്ടിച്ചു വെക്കാണ്ട് എന്തൊക്കെയോ വവ്വാല അങ്ങനെ എന്തൊക്കെയോ തിന്നേക്കണ്
അതെ ആഹ് ആഹ്
ആഹ്
മോളാണോ ചെറുത്
മോന്
മോനാ ആ ശരി വൽതോ
വൽത് മോള് അ ഇതിന്റെ ചെർത്ണ്ട് അത് മോള്
മൂന്ന് മൂന്ന് പെൺകുട്ടികളാ
ഇല്ല നടൂൽത്ത മോനി
ഓ അങ്ങനെ അയ് ശരി ആഹ് ആ ഹ് പിന്നെ ങ്ങളന്തേ പഠിക്കിണേന്തേണ്ടോ
ഏയ് ആ പഠിക്കുന്ന ആഗ്രഹൊക്കെണ്ട് അപ്പൊ ഞാൻ മോണ്ടിസോറി ഓൺലൈൻ കണ്ടേ ഓൺലൈന് ചെയ്യാ പഠിച്ചിട്ട് നമ്മൾ ഓൺലൈയിട്ട്ന്നെ ജോലി ചെയ്യാണെങ്കിൽ ഹൺഡ്രട് പെർസെന്റേജ് പ്ലേസ്മെന്റ്ണ്ട് പിന്നെ ഓൺലൈനായിട്ട് തന്നെ ചെയ്യാണെങ്കിൽ അതെല്ലാമ്മക്ക് ഓഫ് ലൈനായിട്ട് കൂളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ്
ആഹ് ആഹ് എന്നിട്ട് ചെയ്യ ചെയ്യുന്നുണ്ട്പ്പൊ
പോട്ടേ പോട്ടേന്ന് ചോയിച്ചിട്ട് ആൻസറ് കിട്ടിട്ടില്ല അല്ല കുറച്ച് സമയം കിട്ടുമ്പോനക്ക് നമ്മന്ന് എൻഗേജഡായി കഴിഞ്ഞാൽ നമ്മുടെ മോശം ചിന്തകള് തൊക്കെ മാറിക്കിട്ടും എനിക്ക് വെറുതെ മക്കള് കൊർച്ച് നേരം ഉറങ്ങി കഴിഞ്ഞാൽ അപ്പ നെഗറ്റീവ് അടിക്കും എനിക്ക് ഞാൻ നെഗറ്റീവിന്റെ ആളാണ് ഓരോ ചിന്തകളെ പിള്ളേരെ കുറിച്ച് ചെന്നെ പിള്ളേരെ കുറിച്ചായാലും നമ്മളെ കുറിച്ചായാലും എന്തെയ്യലും അവര് എന്തെങ്കിലും ഒരു ഇതാക്കി കഴിഞ്ഞാ അതെന്താണാവോ അതെന്താണാവോ പിന്നെ യൂട്യൂബില് വീഡിയോ കാണലൊക്കെ ഞാൻ നിർത്തി ഉ
ല്ല്യ മളെ ചെറിയ കുട്ടിയനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഓലന്തേലൊ രു എന്തെങ്കിലും ഒന്ന് ചെയ്താല് അമ്മക്ക് ആ നമ്മക്ക് ഓലെ വളർത്താൻ കഴിയൂല്ലേ എന്തെങ്ങനെയാ ഒന്നാമത് നമ്മള ന്നെ ചെറുതാണന്ന് അതുകൊണ്ടൊക്കെയിരിക്കും ഇപ്പ ഇപ്പൊക്കെ ആയിട്ടോ രണ്ടാമത്തെ മോളൂടി വന്നാരെ
ആഹ് എനിക്കൻ സൈറ്റാണ് ഭയങ്കര പ്രശ്നാണ് ഭയങ്കര പ്ര ന്ന് വെച്ചാ ഭയങ്കര പ്രശ്നം പിന്നെ ഞാൻ തന്നെ അങ്ങനെ മൈൻ്റ് ചെയ്യാണ്ടെച്ചെ ഞാൻ ചിന്തിക്കുന്നത് സംഭവിച്ചു ചലോ ന്നൊക്കെയാണ് പേടിയോ ലെ
ആഹ് ആഹ്
അങ്ങൻത്തൊര്
ഉ ആ എന്റെ ഫ്രണ്ടിന്റെ ആഹ് താത്തക്ക്ങ്ങനെണ്ടായിരുന്നുന്ന് പറഞ്ഞു ഇതേപോലെ ഭയങ്കര ടെൻഷനായിരുന്നു ഓരോന്ന് ആലോചിച്ചിട്ട പിന്നെ പിന്നെങ്ങന ഓരോ കൗൺസില് ആ കൗൺസിലിങ്ങക്കെ ഇതായ അങ്ങനെങ്ങനെയ റെഡി ആയിന്ന് പറഞ്ഞ ങ്ങള്പ്പ പറഞ്ഞപ്പോെ ഓ ട്ടോ അവളിങ്ങനെ പറയാറുണ്ടായിരുന്നു
ഞാൻ വല്ല കൗൺസിലിങ്ങിനും പോണം
അല്ല അത് പേടിക്കാനൊന്നില്ലല്ലോ നമുക്കിപ്പ എല്ലാം സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെണ്ടല്ലോ പേടിച്ചാനൊന്നുംല്ല ഇങ്ങന
നാവു ചെൽപ്പോ കുഴപ്പല്ല ഓക്കെ
ആഹ് ആഹ്
അപ്പൊ നമ്മ എൻഗേജ്ഡാണെ നമുക്ക് ഒന്നും ചിന്തിക്കാൻ സമയം കിട്ടില്ല
ലാ അതെ അതെ
ഞൻ മ എനിക്ക് ഹെന്ന മൈലാഞ്ചി ണ്ടാക്ക കൊടുക്ക വിക്കാ അങ്ങനത്തെ കൊറെ പരിപാടിയൊക്കെണ്ടായി അപ്പൊ ഒരു സമയണ്ടായില്ലാ ഒന്നിനും ഹലോ
ഏഹ് ആഹ് ആഹ് ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നു
ആഹ് ഇപ്പൊ ഒന്നും ചെയ്യാത്തപ്പ ഓക്കെ ഓക്കെ
അക്ഷെ